ഹലോ കേക്കണില്ലയേ ആ ഈ മുരിങ്ങക്കെ എന്താറിയോഇപ്പദാ മുരിങ് ക്ക് മുരിങ്ങക്കല്ലെയേ നമുക്ക് പിന്നെ എന്താ പറയാ ഇത് ചെയ്യണ്ടേ ഇടുക്കടക്ക് വെട്ടി കൊടുക്ക
ആ വെട്ടി കൊടുക്കണം മേലേക്ക് നീണ്ട് പോകാൻ പറ്റൂല ആറിനെ
ആഹ് അങ്ങനെ ഇണ്ടല്ലേ ഓവർ ഹൈറ്റ് പറ്റൂലാ
ഹൈറ്റ് പറ്റൂല അത് പറ്റൂല എന്ന് പറയണെ
ആ ഈ മുരിങ്ങക്കെ ഇവിടെണ്ട് ഇങ്ങോട്ട് മഞ്ഞയല്ലേ ഇങ്ങനെ മഴ ആയിട്ടാവലെ മഞ്ഞ
അത് മഴായിട്ട് പയത്തിട്ടുണ്ടാവും ഇല പഴ്ത്തിട്ടുണ്ടാവും
ആ ഒരു സുഖംണ്ടാവ്ല അല്ലേ നമ്മള് താളി താളിക്കാനൊക്കെ നമുക്ക് നല്ല തെളുത്തെല കിട്ടണം അല്ലേ ആ അത് തന്നെ അതെ ഓവർ പച് ചാവും ചെയ്യരുത് ആ മുരിങ്ങ ണ്ട് ഉണ്ട് പക്ഷെ ഇങ്ങനെ വെട്ടി കൊടുക്കാഞിട്ടാന്ന് അറിയ നിക്ക് വല്യൊരു താല്പര്യല്ല ആ അപ്പ അടുതോളും കൂലേ, അപ്പൊ അപായെല്ലേടുത്ത് നമുക്ക്ണ്ടാക്ക ഉണ്ടാക്കാ ആ ശരി തോരനൊക്കെ എങ്ങനെഉണ്ടാക്കും
ക്കിണില്ല ഞാൻ വെച്ച് വെച്ച് വെച്ച് ഇപ്പ ഇങ്ങെ നല്ലെ വേദനേണ്ട് ഇപ്പ പുതിയാപ്പള അറിയാ അത്പ്പോ ഇനി പന്നികൊണ്ട്
അതെന്താറിയോ വേറൊരാളോട് വെച്ചോക്കാൻ പറഞ്ഞൂടെ നിങ്ങക്കു
അങ്ങനൊക്കെ വെച്ചോക്കെടി പലോരോ ടും പൂതി ഞാൻ വെച്ചിട്ട് ഇഞ്ണ്ടാ ന്നാ ങ്ങള് വെച്ചോളി പുതിയാപ്പൊള വെച്ച് ഇങ്ങട്ട് അങ്ങടെ അടുത്തുള്ള മൂത്തച്ചിട്ടാത്ത വെച്ചന്നു എല്ലാരും വെച്ചന്നന് പിന്നെ ഇവിടെ തെങ്ങുംന്താടൊക്കെ തുറന്നപ്പ ഓന കൊണ്ടു വെപ്പിച്ചു എവിടെ
ആയെ
ഇപ്പ ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ലെ ങ്ങനെ വന്നിപ്പോ രണ്ട് ചൊള്ള് കൊമ്പും ചുള്ളിയും
ഉം അത് അതിന് പ്രത്യേകിച്ച് എന്തേ വളോം മെട്ടലും ഇട്ടെടുക്കണോ
ഏ ഏ അയിന് വളമേന്നും വേണ്ട അതും വായൊക്കെ അങ്ങനെ ഉണ്ടാകണ സാധനല്ലേ വളമൊന്നുംല്ലാതെ
ആഹ് അതെ കർമൂസൊക്കെ കണ്ടില്ലേ നിങ്ങള് കുഴച്ചിട്ടാ മതിയല്ലോ അങ്ങനെ ഉണ്ടാവ്വല്ലോ അത് കർമൂസ ക്ക നമ്മൾ ഉണ്ടായി കായ ഉണ്ടായിട്ടൊക്കെക്കരാം മ്മള് ചിലപ്പോ കാണുക കാരണം അങ്ങനെ ഉണ്ടാവും അത്
വാഴേം അങ്ങനെ തന്നെ എൻ്റെ വീട്ടിൽ നല്ല ഓണം ഉണ്ടായി ഇങ്ങട്ട് അവിടെന്ന് എപ്പോ വരുമ്പോഴും ഓരോ കന്ന് കന്ന് കൊണ്ടന്ന് കൊണ്ടന്ന് കൊണ്ടന്ന് ഇപ്പം ഇഷ്ടംപോലായി ഇപ്പൊ അവിടുത്തെ എന്റെ വീട്ടിൽ മറ്റത് മൊത്തം പന്നി കൊണ്ടോയിട്ട് ഇപ്പൊ ഇവിടുന്ന് ഇപ്പോ കൊല വെട്ടുമ്പോൾ കൊണ്ട് കൊടുക്കുന്ന അവസ്ഥ
ആ പന്ന്യളെ ശല്യെ പന്നികൾക്ക് നമ്മള് പടക്കം പൊട്ടിക്കേ രാത്രിൽ എന്തോ ലേറ്റ് ഒക്കെ ഇട്ടാ ചെല കൊലിവ് കുറെപേര് വരവ് കുറവെന്നൊക്കെ പറഞ്ഞേകാ പക്ഷെ ഇപ്പം എന്നാ നറ
ഇപ്രാവശ്യം ഞാനീ മുരിങ്ങക്ക് മുരി ഇതിനെ മത്തന് നോമ്പങ്ങൾക്ക് മ ഇല നുള്ളാതിരിക്കാൻ മത്തന്റെല കുഴിച്ചിട്ടിട്ട് ഉള്ളൂ ഒരു ഇന്ന് ഞാൻ വീട്ടിൽ പോയി വന്നപ്പോണ്ട് ആൾക്കാരന്നുള്ള്യേ മാതിരി അപ്പൊ ഞാൻ പറഞ്ഞ് ആരാ മൻസ്സാ ഇത് നുള്ളി കൊണ്ടേക്ക്ണ് നോയിച്ചപ്പോ ഫുള്ള് പന്ന്യാള് തിന്ന് പൊയ്ക്ക പച്ചയെല തിന്ന് പോയ്ക്ക
ഗേറ്റ് ഒക്കെ ഉണ്ടെങ്കി പൂട്ടിട്ട് കട്ടാൽ മതി രാത്രിയാണ് ഇവല സഞ്ചാരം ഉണ്ടാവുക ആ ഗേറ്റ് ഞ ഇവിടെ ഗേറ്റ് വലിയ ഗേറ്റ് ട്ട അപ്പോ അത് യാൾ ആ പൂട്ടിയിട്ടാ പിന്നെ ഉള്ളുക്ക് കേറൂല ഇവിടെ നമുക്ക് പൂളൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളൊക്കെ നല്ലോ നമ്മള് പിന്നെ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കീന് ഇപ്രാവശ്യം പിന്നെ അതുമ്മക്കൊന്നും നോക്കിയിട്ടില്ല വാഴണ്ട് വാ ഇല്ല അങ്ങനെ ണ്ടാക്കൊന്നുല്ല ഇവിടെ ഇതേമാര്ക്ക് ഇവിടെ അപ്പൊ ർത്തൊക്കെ ഇപ്പൊക്കെ എങ്ങനെ തറവാട് അപ്പൊർത്തന്നെയാണ് അപ്പൊ ഓല് ഇങ്ങനെ ഇത് എല്ല നമ്മള് ആ ഇങ്ങനെ വീടുകൾ എടുത്തടുത്താണ് അ
ആ ഞങ്ങള് ഇവിടെ അങ്ങ ൻതന്നെ അയൽവാസിയോള് കുറവാ ഫുള്ള് ഞങ്ങള ന്നെയാണ്.
ആ അതെന്നെല്ലേ ആ ഒര് കൺക്കിന് നല്ലതെ ന്നെയാണ് നമ്മക്ക് എത്തേ അത്യ ആവശ്യത്തിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഓലെ വിളിക്കാലോ നമ്മൾക്ക് പേടി ഉണ്ടാവുല്ല ഇനിപ്പൊ ങ്ങളൊക്കെ ഒറ്റക്ക് ആണെങ്കി കൂടെ ഒരാള്
ഇഞ്ഞ് ഞമ്മക്ക് ഒട്ക്കേലും ഒന്ന് പോവണെങ്കിലൊന്ന് ഓലോട് വിളിച്ച് പറഞ്ഞാ വരുമ്പോ നോക്കാനും എൽ
ആ അതെ ആ അഹ് ശരിയെന്നെ അതൊക്കെ അത്രേ ള്ളു അപ്പം ഈ പൂളെ ഈ ഇതൊക്കെ ഇണ്ടല്ലേ നമ്മളെ തെങ്ങിന് ഇപ്പൊ ഈ ടൈമിലൊക്കെണല്ലോ തടം തുറക്കാന്ന് റല്ലോ നമ്മള് ല്ലേ ഈ ഒര് ടൈമില് ഇവിടക്കെ ഇവിടെക്കണ്ട് കുറെ പണിക്കാര് മഴയത്തൊക്കെ ഇങ്ങനെ പണിയെടുക്ക്ണ കാണാ
ആഹ് ഇങ്ങള അയില് കുടുംബശ്രീന്റെ ആൾക്കാര് തടം തുറക്കൊ?
ആ കുടുംബശ്രീന്റെ ആൾക്കാരൊക്കെ ണ്ടാവേണ്ട് പക്ഷെ അല്ലാത്ത ആൾക്കാരന്നെ നമ്മള് സാധാ കൂലിപ്പണിക്കാര്ണ്ടാവുല്ലോ ആഹ് വിളിച്ചാട്ട് ആ കിച്ച്ണ കുറെ തൊടുകൊ ള്ളോല് കൊറേ തെങ്ങക്കെ ഉള്ളോല് അതിന് പ്പല്ലാ ഇവിടെ ഇന്റെ പെരേല്ണ്ട് നർ ച്ചത് പക്ഷെ ഇപ്പോ തെങ്ങൊക്കെ പോയി റബ്ബർ ആക്കി റബ്ബറാണ് ഇപ്പ ള്ളത് ആ റബർ ഇങ്ങനെ മലേ ഒര് മലേ ൽ ഞങ്ങളവിടെ കാണാനൊക്കെ ഒരു മല ആ റബ്ബറോ? റബ്ബർ കൊല്ലത്തിലോന്നല്ല വെട്ടാ എ നമ്മള് മയത്ത്ണ്ടാവൂല കാരണം മഴത്ത് അയിമ കൂടെ വെള്ളം ആ ഇറങ്ങിയാട്ട് നമ്മൾ ഇതാവുലല്ലോ ആ പാലിലൊക്കെ ഇതാവോല്ലോ.. അപ്പം നമ്മള് വേ വേനൽ ത്താണ് അഹ് ഇണ്ടാവ അഹ് ഇങ്ങട്ട് ഇപ്പച്ചി ഷീറ്റ് ആക്കും കൊറച്ച് പ്പച്ചി ഷീറ്റാക്കി ഇപ്പന്റെ പ്ര ത്യേക താറഞ്ഞാ ഇപ്പൊ ഒറ്റക്ക് ചെയ്യുള്ളൂ പണിക്കാരെ വെക്കൂല. ഉപ്പാക്ക് പറ്റ ആ വെക്കൂല ഇപ്പാക്ക് പറ്റ്ണ ആ മാക്സിമം ഇപ്പന്നെ ട്ക്കും പിന്നെ ഞ്ഞാല് പാല് ല്ല ഷീറ്റിലായാലും ഒട്ടുപാലിലാ ആയാലും ഒക്കെ കൊ ർച്ചൊരു റൈറ്റ് വ്യത്യാസം ഒള്ളു അപ്പോ പ്പ പിന്നെ വീണ്ടും ഒട്ടുപാലന്നാക്കി നമ്മളാ ചെര ട്ടേന്ന് ഇട്ത്താട്ട് അങ്ങനെ ഒണക്കിയാട്ട് ആഉണക്കിയാട്ട് കൊടുക്കും ആ അങ്ങനെ കൊടുക്കും അഹ് പിന്നെ അത്യാവശ്യൊക്കെ ഉണ്ടാവും പിന്നെ ഇപ്പ പാട്ടത്തിന് കൊടുക്കും. ആ ടുക്ക പ്പൊ ഒക്ക കൂടെ ആകുമ്പോ അത്യാവശ്യം ണ്ടാവും പാലാണെങ്കി ഞമ്മക്ക് കൊണ്ട്പോകാനോക്കെ റിസ് പാല് കൊണ്ട ട്ക്ക്ണണ്ട് സീറ്റാക്കാതെ പാല അങ്ങനെ ട്ടേ റിമ്മിലൊക്കെ ഇട്ത്ത് അങ്ങനെയൊക്കെ കൊ ണ്ടോയെട്ക്കും ഭയങ്കര ഓട്ടർമ്മ ശല്യാണ് ഈ
ആഹ് ണ്ടാ യാല് ല്ലോ ഞങ്ങളെ വീട്ടിലൊക്കൊ ദാ വരുന്നെ ഞങ്ങളെ ചുറ്റ് ഭാഗത്തൊക്കെ ടബ്ബറ്ണ്ട് ആ ഏതു
ആയിട്ട് ല്ലേ
ല്ലോണം വരും ഉം നല്ലോണം വരും ഉം ഒര് കാലത്താണ് വര്ണത് ഇപ്പോ പ്പോ രണ്ട് മൂന്ന് മാസം മുന്നേ മഴക്കാലത്തിന്റെ മുന്നോണ് വര്ണത്
ഏ ഇവിടെ മഴക്കാലത്ത് അതായത് മഴ ഒരു ദിവസം പെയ്ത് പി റ്റേ ദിവസം ഇല്ലെങ്കിൽ വരും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് മഴെണെങ്കി ഇല്ല
ആ ഇല്ല ആഅങ്ങനന്നെ ഇവിടെ പ്പൊര് മാർച്ച് ഏപ്രി ആ നോമ്പ് കാലത്താണ് ഇവിടെ കാര്യമായിട്ടും കാണല് കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യക്കെ മാർച്ച് ഏപ്രില് ള്ള
ആ അതെന്താണാവലെ അപ്പൊ നമ്മള ആ അവിടൊക്കെ പെരേല് നല്ലോ ണ്ടാവേ അവടെ റബ്ബറിന്റെ ഇടയിലാണ് പ ഇ വീട്. അപ്പം ഞങ്ങളെ തറവാട് വീട്ടിൽ കണ്ടമാനണ്ടായിനി
ആഹ് ആഹ് ഞാൻ ഇങ്ങട്ട് ഇവിടെ എന്താ ചെയ്യല് ലേറ്റ് ഇടാതെ നിക്കല ലേയ്റ്റ് ഇട്ടാലൊ
അതന്നെ ഇര്ടത്ത് ഇമ്മച്ചി അങ്ങെനെ എല്ലോട്ത്ത് ലേയ്റ്റും
ആഎന്നായിട്ട് ഞാനാദ്യ ലേറ്റി ട്ടിന്നങ്ങനെ മൊത്തത്തില് സിറ്റ്ഔട്ട് ഭാഗത്ത് ക്ണ് ന്നട്ട് ലൈറ്റ് ഇങ്ങട്ട്കട്ക്ക്ണോട് കൂടി ഹോൾസിന്റെ ഉള്ള് കൂടെ അകത്ത് ക്ങ്ങട്ട് കയറും കയറും ആ ഉള്ള്ക്കാണ്ട് കയറും ഇങ്ങട്ട് വൾ ബ്മലും കടക്കും മ്പള്ളും ഞമ്മളട്ത്ത് കൂടെക്കെ ങ്ങനെ നട ആ ചെവിയിലൊക്കെ പോയാലാണ് പ്രശ്നം അപ്പൊ പിന്നെ അങ്ങനെ ഉ അപ്പപ്പോ ഞാൻ പിന്നെ അങ്ങനെ കാട്ടി ലൈറ്റ്ണ്ട് ഓഫ് ആക്കും പിന്നെ അയ്മക്ക് വരൂല്ല. അപ്പൊ ലൈറ്റ് ഏത് വീലാണോട്ട അവിടു
ആ ഇതിനിങ്ങനെ ഒരു മരുന്നൊക്കെണ്ട് ഇതിനായിട്ടല്ല മ്മള് ഇതിനൊക്കെ യൂ റുമ്പിനെക്കെ യൂസെയ്യ്ണ മരുന്നൊക്കെ ആയാലും പെട്ടെന്ന് ചാവും വിടല്ലത് സംഗതി ആ ത് പിന്നെ അടുത് ന്നൊക്കെ എല്ലാരും പറഞ് തീയ് കൊണ്ട്താക്കാന് തീയ്യത്തിച്ചാണ്ട്ആക്കാനൊക്കെ ആ കെതേടുഅല്ലേ അപ്പൊ എങ്ങനെ എന്നിട്ടറ്റും നമ്മള് അത്രേം നമ്മൾ അത്രും ഉപദ്രവിച്ചിട്ട് അതായത് ഒരു ശല്യമായി മാറ്യക്ക. ഓടും വീടാഉമ്പോ ഇതിന്റെ പ്രത്യേകത എന്താ റിയോ ഇവര് ക്ക്‌ സ്പേസ്ണ്ടാവും കൊറേ സ്ഥലത്ത് നിക്കാന്. ഉൾ ആ ഉള്ളിലൊക്കെ നമ്മള് കാണൂല ചെല തൊന്നും ആ അതെ ആ അട്കെ ആ അതന്നെ വല്ലാതെ കേർല്ല. അവിടെവിടെക്കെ ചെലേപ്പോ ബൾബ് ഒക്കെ ഓഫാക്യാലും കൊറെ പോകും പക്ഷെ ഇത് പിന്നെ അമ്മള് വീട് മാറി പിന്നെ താഴോട്ട്
ആഹ് ആഹ് ആഹ് ആ
ഇപ്പൊ പിന്നെ കൊറേ കൊറവ്ണ്ട്. ഇന്നാലും ആ ഓടും വീടില് ഇപ്പളു ഓലെ വാസസ്ഥലം പോലെ എന്നട്ട് ഞാൻ എപ്പോളും പറിം അയിറ്റ അഒന്ന് പൊളിച്ചിട്ടാ മതി ഇപ്പാക്ക് പിന്നെ തറവാട് പേരേല്ലേണല്ലോ അങ്ങന പൊൾച്ചാനട്ട് തോന്ന്ണില്ല അയ്ന്. ആ അ പിന്നെ ഈ റബ്ബർന്റെ തൊക്കെ ണ്ടായോ ത അയിന്റെുള്ളില്ഒക്കെ എടുത്തിട. ഉം ഒരുസ് ആ അങ്ങനെ ഒരു സാഎ സ്ഥലു ആണത്. അപ്പൊ എയാപ ആപ് ഞാൻ വിചാരിച്ചോയ് ട്ടോ ഈ ഓട്ടരുമപ്പ റബ് ബർ ഉള്ളോട് തന്നെയാണ്പ്പൊ അമ്മൾ അന്വേഷ്ച്ചിക്കപ്പോ അങ്ങനെയാണ് അറിണത്
അങ്ങൻ തന്നെണ്. കാരണം ഇവിടെ ഇന്റെ ഈ ചുറ്റു ഭാഗത്തൊക്കെ ഉണ്ട് ഡബ്ബറ് അപ്പൊ അവിടന്ന് ഇങ്ങട്ട് വരും ഒന്നായിട്ട്. ഈ രണ്ടു മാസം ഈ നോമ്പിനൊക്കെയാണ് ഇത് കതിയേട്. ആ എത്ര ദൂരത് ന്ന് വര നോമ്പിനാണ് കെതേട്.
ആഹ് പറയാണ്ടോ ഇജ് നമ്മളൊക്കെ പ്രസവിച്ചെട്ക്ണ ടൈമിൽ എന്റെ വൽത് നൊക്കെ ഞാന് ആ വീട്ട്ലാ പ്രസവിച്ചെട് ന്നിഞ്ഞെ ന്നെറൂല്. രാത്രി
പിന്നെ തന്നെ
റെഡിയാഊലേന് കാരണം ഇത്ര ചെവി നമ്മളെ മാറിക്കലല്ലോ ചെറിയ പൈതങ്ങളല്ലേ. ആ കേറി
ദീക്ക്കയറുന്നുണ്ടോന്ന് നമുക്ക് കാണൂല്ല എന്തിനാ കരയണേന്ന് അറിയ്ല.
ഐറ്റഏക്ക് പറയാനും പറ്റൂല ഏതായാലും പഠിച്ചോനെ ഇൻ ഇന്റെ താത്ത ക്ക്‌ ഭയങ്കര ടെൻഷന്റെ ആളാ അവള് ഉറങ്ങാതെ കാത്തുത്തിർക്കു. ആ അങ്ങനെ നു
കോട്ടർമ ശല്യണ്ട് എല്ലോട്ത്തും ആ പൊർത്ത് പോകല്ണ്ട് ഇപ് പ്രാഷ്യം എവ്ടുക്കും പോയിട്ടില്ല വടെ ഹസ്ബൻറിന്റെ്മാ്ന്റെമരിപ്പൊക്കെ ആയി
ആ അഹ്ശരി അഹ് ശരി അഹ്ശരി അപ്പ പിന്നെ നമുക്ക് എ ആഹ് പോവലൊക്കെണ്ണ്. ആതു പിന്നെർഞ്ഞാല് ഫ്രണ്ട്സെളൊക്കെ ഇതെ മാരിക്ക് ങ്ങനെ നല്ല കം ത്ത്ള്ളോലാണ്. ഒക്കെ ഹോസ്പിറ്റൽല് അവിട ഇവിടൊക്കെവർക്കെയ്യ്ണോലാ. അപ്പൊ ഓര് തേന്മാർക്ക് ഞായറാഴ്ചക്കെ ലീവ് ഉണ്ടാഉമ്പോ വരും. അപ്പോ ന്നക്കെ പോയി ചോറിന്നോ പുഡയ്ച്ചോ അല്ലെങ്കിൽ ഒരു ചായോക്കെ കുട്ച്ച് പോരും. അങ്ങനെയൊക്കെ പോഉം കുട്ടളൊന്നും കൊണ്ടോവൂല്ല കുട്ട്യളൊക്കെ മ്മച്ചിന്റെ ട്ത്ത് ആ കിട്ട്പോവും. അ ആ സ്വന്തായിട്ട് പോഉം. ഓലേ കൊണ്ട് പോയാലേ ഓലെ ഞമ്മളാ ഫാമിലിയായിട്ടൊക്ക പോഉമ്പളേ ഓലെ കൊണ്ടാആറ്റുള്ളൂ. അപ്പോ എല്ലാരും നോക് ക്കാനൊക്കെ ണ്ടാവും. ഇതിപ്പോ ഞാൻ തന്നെ നോക്കേണ്ട്യരും. പിന്നെ ആ കു അത് പോഉമ്പൊ പിന്നെ ഞാ മ്മടട്ത്താക്കു. അവ്ടെ പിന്നെ ആരുണ്ടാവ് ല അഞ്ചത്യളും മ്മേല്ലുള്ളൂ.
ആ ഉണ്ടാവുള്ളു അനിയത്തിടെ കല്യാണംമൊന്നും കഴിഞ്ഞിട്ടില്ലേ
ഇല്ല ഇല്ല ഓല് ഒരാൾ എം ബി എക്ക് പഠിക്കയാണ് ഇപ്പൊ പഠപ്പ് കഴിഞ്ഞ് ഓൾക്ക്പ്പ എൻഗേജ്മെന്റ് കഴിഞ്ണ്. ഇനിയിപ്പോ വെച്ചാ അള്ളാ അടുത്ത ഇതിലൊക്കൊയിട്ട് കല്യാണം ണ്ടാവും.
ഏ നിങ്ങളെത്ര വരെ പഠിച്ചിക്ണേ?
ഞാന് പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ടി ടി സി എടുത്ത് പഠിച്ചു പിന്നെ ഒരു ആറു മാസം പാരാമെഡിക്കല പോയിണെ ആ അതെ അപ്പൊ ഈ ഓൺലൈൻ ആയിട്ട് എടുക്കണത് ഓഫ്‌ലൈൻ ആയിട്ടാണ് കേറിയിട്ടില്ല ആ തന്നെ
അപ്പൊ എന്താ ഓഫ്‌ലൈൻ ആയിട്ട് എന്താ കുട്ടികള കൊണ്ടുള്ള ഇതുണ്ടോ
നമ്മള് പതിനെട്ട് വയസ്സിൽ കല്യാണംഴ കഴിഞ്ഞന്റെ ശേഷംമാണ് ഞാൻ ടി സി പഠിക്ക ചെത് കല്യാണം കഴിഞ്ഞര ആ പിന്നെ കുട്ടികളായി പിന്നെ സവയലായി ഓരോന്നായി ആ അതരം ആ ഒരിത് കിട്ടി ഒരുത്തടെ സ്പേസ് കിട്ടില്ല നമ്മുക്ക്
ആ അതന്നെ
കുറച്ചൊക്കെ കഴിഞ്ഞിട്ടേ ഒരൊക്കെ ഒന്ന് ഓരതായിതട്ടുള്ള കാര്യങ്ങള് ചെയ്യാൻ ആവട്ടെ അല്ലെ നമുക്ക് അത്രേ പോലെ ഏൽപ്പിച്ച് പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ആവണം ആ ബുദ്ധിമുട്ടല്ലെ പിന്നെ എല്ലാർക്കും ചെറിയോ മക്കളാവുമ്പോ എല്ലർക്കും ഇടങ്ങറ കുറച്ചൊന്ന് ആയാല് ഓല്ക്ക് ഉള്ളത് പോലെന്ന
ക്ക ആവുമ്പോ പിന്നെ ആ നോക്കിക്കോളൂ
കണ്ണ് മതിയുന്നുള്ളൂ പക്ഷേ ഇതക്കെ ആവുമ്പോ നമ്മള് വരുമ്പോളും സ്കൂട്ട് വരുമ്പോൾ നമ്മള ഇല്ലന്നെ ബുദ്ധിമുട്ടാണ് ഒക്കെ ഇടങ്ങാറല്ലേ
ഉം ശരി ഇന്ന്ന്താ ഉണ്ടാക്കി ഇങ്ങട്ട്
ഇന്ന് ഇന്നിപ്പോ ഞാൻ പറഞ്ഞല്ലേ ഞാന മന്തി ഉണ്ടായിരുന്ന് അപ്പൊ പിന്നെ ഉച്ചയ്ക്ക് ഞാനല്ലേ ഉള്ളൂ അപ്പൊ ആ മന്തി കുറച്ച് ചിക്കന്റെതും അഡ് ണ്ട ഇനി ഇനിയിപ്പ വൈകേരം ഓര് വന്നാ ചോറൊന്ന് തിന്നൂല എന്തെങ്കിലും കടിയോ അല്ലെങ്കിൽ ചെ മാ പലഹാരങ്ങളോ അങ്ങനെയൊക്കെ കഴിക്കൊള്ളു അപ്പൊ പിന്നെ വൈകുന്നേരം ഓര് വരുമ്പോ അങ്ങനത്തെ എന്തക്ക കൊടുക്കായച്ച്യ രാത്രിയക്കെ ഇ വേണമെങ്കിൽ ഞാൻ അപ്പം പിന്നെ ചപ്പാത്തി പേക്ക് കൊണ്ടരിപ്പിച്ചു അത് ചൂടും അല്ലെങ്കിൽ ഞാൻ ചോറ് പെട്ടെന്ന് ഇപ്പൊക്കെ കുക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായോണ്ട് ഉം അയിതിനൊന്നും വല്യ പ്രയാസം ഒന്നുല്ല
ഉം ഉം ഇനി എന്താ ഇണ്ടാക്ക മക്കള് വരുമ്പോത്തിനെ
ആ ചെിലപ്പോ ഇങ്ങനെ പായംപൊരി ക്കെ ഉണ്ടാക്കും ആ ശെരി എന്നാൽ ഓക്കേ ഓക്കെ